ഹലോ ആഹ് കേക്ക്ന്ന് ണ്ട്
ആഹ് പിന്നെ ഫുഡൊക്കെ കഴിച്ചാന്നീ
ആഹ് ഞാൻ കഴിച്ചു നീ കഴിച്ചോ
ആഹ് ഞാനും കഴിച്ച് അവിടെ മഴയൊക്കെ ഉണ്ടാ
ആഹ് ളവിടെ നല്ല മഴയുണ്ട്
അതെല്ലേ ഇവിടെ ആഹ് ഇപ്പം ചെറുതായിട്ട് ചാരുന്നുണ്ട് നേരത്തെ ഇല്ലായിരുന്നു
ആഹ് ഓരോ സ്ഥലത്ത് ഓരോ രീതികളല്ലേ
ഉം അതാണ് പിന്നെ എന്നീയിപ്പോ എന്താ ചെയ്തണ്ടിരിക്കയായിരുന്നു
ഞാൻ നല്ല മഴയൊക്കാണ്ട് നല്ല പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കയായിരുന്നു
ആഹ് അതൊരു വൈബ ചായയും പാട്ടും മഴയും ഒക്കെ
ആഹ് അമ്മ ചായ ഇടുന്ന് അവിടെയോ
ഇവിടെ ഞങ്ങള് ചായ കുടിച്ച് കഴിഞ്ഞു
ഞാൻ നല്ല പാട്ട് കേട്ട് വല്ല മഴയൊക്കെ ആസ്വദിച്ച് ഇിരിക്ക
ആഹ് അതൊരു പ്രത്യേക വൈബ അല്ലേ
പിന്നെ നല്ല രസ ഇല്ലേ പാട്ടും കേട്ട് മഴയൊക്കെ ആസ്വദിച്ചിരിക്കുക
നിനക്ക് കൂടുതലും പണ്ടത്തെ ഓൾഡ് സോങ് ആണോ അതോ നയൻറ്റീസ് സോങ്സ് ആണോ അതോ ഇപ്പോഴത്തെ ജെൻസ് സോങ്ങ്സാണോ ഇഷ്ടം
നമുക്ക് ഈ വൈബ്ക്കെ ചെയ്യാനാ നമുക്ക് പാർട്ടിയില് വൈബടിക്കാനോ അങ്ങനെ ങ്കിൽ നമക്ക് ഇപ്പഴത്തെ പാട്ടാ പക്ഷെ ഈ മഴ നമ്മളെന്തെിലും ഒ ക്കെ ഇരിക്കുക അങ്ങനൊക്കെ ഒരു സാഹചര്യം വരുമ്പോ നക്ക് പണ്ടത്തെ ഞാ പ്പോ പണ്ടത്തെ പാട്ട കേട്ടെ
ആ സത്യാണ് പണ്ടത്തെ പാട്ടിനൊക്കെ മെലഡി പണ്ടത്തെ പാട്ടില് അതിന്റെ മെലഡിയിലും ലിറിക്സിലും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ പാട്ടിൽ എനിക്ക് എങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല
ഞാ എം ജി ശ്രീകുമാറിന്റെ പാട്ട കേട്ടോണ്ടിരുന്ന
ആഹ് സത്യം എം ജി ശ്രീകുമാർ ഓ അവര് അങ്ങ അദ്ദേഹത്തിന്റെ പാട്ടൊക്കെ നല്ല രസാണ് അതുമല്ല ഇന്നത്തെ അദ്ദേഹോക്കെ ഇപ്പോഴത്തെ പാട്ട് പാടിയാലും പഴയ പാട്ടിന്റെ വൈബ് കിട്ടത്തില്ല പഴയ പാട്ടിലൊക്കെന്ന് അല്ല ഇപ്പോഴത്തെ പാട്ടിലൊക്കെ ആണെങ്കിൽ ടെക്നോളജി കാരണം കൂടുതലും മോഡേൺ എക്സ്പെരിമെന്റിലൊക്കെ ആയിട്ടുണ്ട് ഇപ്പോഴത്തെ പാട്ടുകള്
ആ് അതെ അതെ പക്ഷെ പണ്ടത്തെ പാട്ടുകൾ ഓരോരോ പാട്ടുകള് എന്ത് രസ അറിയാമോ കേൾക്കാൻ അത് കേട്ടയ്ഞ്ഞാൽ നമ്മള് വേറെ ലോകത്തായിപ്പോവും അത്ര രസ
സത്യമാണ് എല്ലാ ഇമോഷൻസും എല്ലാം എല്ലാ മീനിങ്സ എല്ലാം അപ്പ നല്ല വരികളിൽ കൊണ്ടുവരും എ
അത് ചില വരികളെക്കന്ന് റിലേറ്റ് യ്യാൻ പറ്റൂ
ഉം സത്യാണ് അതല്ല പണ്ടത്തെ പാട്ടുകളൊക്കെ റേഡിയോ വഴി അവർ കേട്ടോണ്ടിരുന്ന വീഡിയോ കാണാത്ത പോലും ഇല്ലായിരുന്നു റേഡിയോയിലൂടെ കേട്ടൊണ്ടിരുന്നു
വീഡിയോ സോങ്ങ്സ് അല്ലേ
അതാ ഇപ്പ ഫുള് വീഡിയോ സോങ്‌സ് ആണ്
ഇപ്പഴത്തും പാട്ട് എനിക്ക് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടം മറ്റേ സായ അഭിയങ്കർക്കെ നല്ല പാട്ട് താരുന്നു അവന്റെ പാട്ട് നല്ല രസം
ആഹ് എനിക്ക് പിന്നെ ഇപ്പോഴത്തെ ഇതില ശ്രീറമ ഇല്ലേ സിദ്ധ ശ്രീറാം
ആഹ് ശരിക ശ്രീക ആഹ് അവൻ അവന്റെ അടിപൊളി അനിരുധിന്റെ അനിരു അനിരുദ്ധന്റെ നല്ല പാട്ടാ
ആഹ് അത് നല്ലതാണ്
ആണ് ആണ് അങ്ങനെ കൊറെ പാട്ടുകാര ഉണ്ട് ഇപ്പള്ത്തും നല്ല നല്ല നല്ല രീതിയിൽ പാടുന്ന
ഉം ഇപ്പം കൂടുതലായിട്ടും ഇറങ്ങുന്ന ബീഡ്സിനും എനർജിക്കുംക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്
ആഹ് നന്ദ ബീജമ്മും അങ്ങനെയുള്ള കാര്യങ്ങളും ഈ നമ്മുടെ ഈ എടുത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന വീഡിയോ ഉണ്ടല്ലോ ഓരോത്തരുടെ
ആഹ്
ആഹ് അതിനൊക്കെ ഉപയോഗിക്കുന്ന മാസ് സോങ്സ് അത് തന്നെ മാസ്
അതന മാസ സുഖം സുഖ
മെലഡി അങ്ങനെ കൊറവാ
ആഹ് ഫുള്ള് ഡി ജെ ബീറ്റ്സ് ആണ് കൂടുതലും ലിറിക്സൊക്കെ വളരെ കുറവ് അതുമല്ല രണ്ട് ലിറിക്സ് ഉണ്ടെങ്കി അത് ഒരു പത്ത് വെട്ടെങ്കിലും ഇസ് ഒ റിപ്പീറ്റ് ചെയ്തടിക്കും
ആഹ് ആന്ന് പക്ഷെ പണ്ട് അങ്ങനെല്ലല്ലേ പണ്ട്ന്ന് പറഞ്ഞൽ കൂടുതലും മെലഡി ആയിട്ട രീതിയിലും ഇല്ല ബാക്ക്ഗ്രൗണ്ടില് ചെറിയ രീതിയിലുള്ള ഒരു മ്യൂസിക് കൊടുത്ത് ലൈറ്റ് മ്യൂസിക് കൊടുത്ത് അങ്ങനെയള്ളരി ഇതാ
ആ അതുമല്ല പണ്ടത്തെ ഇപ്പഴത്തെ ആണെങ്കിൽ എല്ലാരും എല്ലാരെയും അനുകരിക്കാറുണ്ട് പ പണ്ടങ്ങനെ അല്ലല്ലോ പണ്ടത്തെ പാട്ടുകാര അവരുടെ വോയിസ് വെച്ചിട്ട് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുവല്ലരുന്നു നമുക്ക് പക്ഷെ ഇന്നത്തെ കാലത്ത് സൗണ്ട് മാറ്റി പലരും പാടാറൊക്കെയുണ്ട്
ആഹ് ഫെജോ ഇല്ലേ ഫെജോ പാട്ട് പടന്ന റപ് സോങ് പാടുന്ന ആഹ് അവ അവന്റെ പാടിനാ തന്നെ അവൻ മറ്റല്ല വോയിസ് ചേഞ്ച് വഴിയ പാട്ട് എന്താ വോയ്സ് ചേഞ്ച് ചെയ്ത് ഗേൾസിന്റെ വോയിസ് ഒക്കെ ആക്കിട്ട് അവൻ തന്നെ പാടാറുണ്ട്
അതാ ഈ പണ്ടൊക്കെയാണെങ്കിൽ എനിക്കൊന്ന ഇവരുടെ കഴിവ് പുറത്തിറങ്ങാന പുറത്തിറക്കാനുള്ളരു അവസരം കിട്ടിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പം പാട്ട് വഴിയെങ്കിൽ കഴിവ് പുറത്തിറക്കാൻ പറ്റുവല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ഓരോരുത്തരും കൂട കൂടി വരുന്നത് ഇവിടെ പാട്ടുകള് ശബ്ദങ്ങളൊക്കെ അനുകരിക്കാൻ പറ്റുന്നവര്
ഇപ്പം ഇൻസ്റ്റഗ്രാമില് റീൽസ് വഴി കുറെ പേര് അവടെ കഴിവ് തെളിയിച്ച എത്രയോ പേര് സിനിമയില് പാടാൻ കേറി
ഉം പണ്ടൊക്കാണെങ്കിലും പണ്ട ഇൻസ്ട്രുമെന്റ്സ് നല്ല രസമായിരുന്നു വീണ പക്ഷെ ഇപ്പ ഞാനിങ്ങനെ വീണ കാണാറില്ല
ആഹ് അതെ അതെ വീണ ഒക്കെ മറ്റേ പുരാതന വസ്തുക്കൾ എന്നൊക്കെ ചില മ്യൂസിയത്തിനകത്തൊക്കെ വച്ചേക്കുന്നത് കാണാം
അതാ പക്ഷെ നല്ല ആ വീണ പക്ഷെ ഗിത്താർ എപ്പോഴും ഉണ്ടല്ലേ
ആഹ് ഗിത്താർ ഇപ്പോ ഇഷ്ടം പോലെ പാട്ട് ഗീത്താർ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ പിയാനോ പി യാന അന്നും ഇന്നും ഒരേപോലെ
ആഹ് സത്യം പിന്നെ ഹാർമോണിയം അങ്ങനൊരു സംഭവം ഇല്ലേ കറക്റ്റല്ലേ ഞാൻ പറഞ്ഞേ പേര് പേര് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഹാർമോണിയന്ന് പറയുന്നേ
ഹാർമോണിയം ഉണ്ട് ഹാർമോ ഒരു ചെറക്കനുണ്ട് ഇൻസ്റ്റഗ്രാമിനകത്ത് ഹാർമോണിയം വെച്ച് പാട്ടുപാടുന്നെ നല്ല രസാ ആഹ് എനിക്ക് എ ആർ റഹ്‌മാനെ ഭയങ്കര ഇഷ്ടാ അത് പറയാൻ മറന്നു പോയി
ആഹ് എനിക്കും ഞാനും അദ്ദേഹത്തെ മറന്നുപോയി
അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പാട്ടുകൾൊക്കെ അന്നൊന്നും അദ്ദേഹത്തിന് ഒരേ രീതിയിലുള്ള നല്ല രസമുള്ള പാട്ടുകളാണ്
സത്യ ആണ് ശബ്ദത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല എന്താ പറയണെ ഇങ്ങനെയുള്ളവരൊക്കെ ആഹ്
ആഹ് ഇൻസ്ട്രമെൻ്റിൻ വയലിൻ
ഉം
ഉം നല്ല രസല്ലായിരുന്നു
അതാ
ആഹ്
പിന്നെ യേശുദാസ് അദ്ദേഹത്തിനെ മറന്നു പോയി യേശുദാസ് പിന്നെ നല്ല പാട്ടാണല്ലോ
ആഹ് യേശുദാസിന്റെ നല്ല രസാവാ പാട്ടുകളൊക്കെ നല്ല രസാ കേൾക്കാൻ
ആഹ് എനിക്ക് തോന്നുന്നു ഈ പഴയെ ഞാൻ എനിക്ക് തോന്നന്ന് എം ജി ശ്രീകുമാറിന്റെ പാട്ടുകള് കുറയേ അയ്യപ്പഗാനങ്ങളാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷെ സിനിമാ പാട്ടുകള് കൂടുതല് യേശുദാസിന്റെയാ ഞാൻ കേട്ടിട്ടുള്ളത്
യേശുദാസിന്റെ ഈ അയ്യപ്പന്റെ പാട്ടുകളൊക്കെ നല്ല രസാ
ഞാൻ അങ്ങനെ യേശുദാസിൻ്റെ അയ്യപ്പന്റെ പാട്ടുകള് കേട്ടിട്ടില്ലാ ഉണ്ടോ
അതെല്ലേ ഞാൻ അങ്ങനൊക്കെ കേട്ട് ടുണ്ട്
ഉം ഉം
ആഹ് പിന്നെ നീ പാട്ടുകളൊന്നും കേൾക്കാറില്ലേ
ഞാനും കേക്കാറുണ്ട് ഉം പക്ഷേ
നിനക്കും പഴയ പാട്ടുകളോടല്ലേ താൽപര്യം
ആഹ് അതാ ഞാൻ പറയാൻ വന്നെ കസിൻസ് ഒക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ ഇരുന്ന് കേൾക്കുന്ന കേക്കാം പക്ഷെ എനിക്ക് പഴയ പാട്ടുകളൊക്കെയാ ഇഷ്ടം ഫീൽ ഗുഡ് സോങ്ങ്സ്
ആഹ്
ആഹ്
പഴയ പാട്ടുകള് ഒരു പ്രത്യേകതരം രസൊള്ളെ
അതാ അത് അത് കേട്ടാലേ നമ്മക്ക് നമ്മളെന്തോ നമ്മള് വേറെ ലോകത്ത് പോകും ഇമാജിനേഷനിലോട്ട് പോവും നമ്മള്. നല്ല പാട്ടുകളൊക്കെയാ ഉം
ഏഹ് ഭയങ്കര ഫീലാ
അതെ എനിക്കു തോന്നുന്നു ഇപ്പം ഈ പഴയ പാട്ടുകളും വൈറലാവുന്നുണ്ടല്ലേ റീല് വഴി ഓരോ രുത്തര് ഇപ്പഴത്തെ സിങ്ങേഴ്സ്
റീല് വഴി കോറേ പാട്ടുകള് ഇങ്ങനെ പോകുന്നുണ്ട് പിന്നേന്ന് പറയുമ്പം ഈ ചില പാട്ടുകള് ആഹ് സിനിമയിലെ ചെല സീനുകളുവായിട്ട് ഭയങ്കര മ്യാച്ചിങ്ങ് ആയിരിക്കും. നല്ല രസാണ് അത് കാണാനും കേക്കാനും രണ്ടും കൂടെ ഒരുമിച്ച് ആ പാട്ടും ചെല സിനിമയിലെ ചെല സീനുകളും കൂടെ അങ്ങനെ
ആഹ് അത് സത്യാണ്. അത് റീലാക്കി ചിലവര് ഇടും. അത് കണ്ട് ആഹ് റീ റീലു കണ്ടിട്ട് നമ്മള് സിനിമ പോയി കാണും സിനിമ അല്ലെങ്കിൽ ആഹ്
പിന്നെ ആഹ് പാട്ട് പോയി കേക്കു ഒക്കെ ചെയ്യും ഞാനങ്ങനെ എത്ര ശരിക്കും പറഞ്ഞ അങ്ങനെ കിടുന്നത് നമുക്ക് ഓരോരോ ഇത് നല്ലതാ ല്ലേ
അതാണ് നമ്മുക്കപ്പം പുതിയ അങ്ങനെയുള്ള സിനിമകൾ എറങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ വല്ലേ ഇന്നത്തെ കാലത്ത് പെട് ട്ടെന്ന് പെട്ടെന്ന് അറിയാം സിനിമ എറക്കുന്നെ എന്നാലും ചെലപ്പം യ സിനമകളൊക്കെ ആണെങ്കിൽ നമുക്ക് റീൽ വഴി പെട്ടന്ന്
ആഹ് കിട്ടും കിട്ടും
ഉം
ഉം നമുക്ക് ഈ പാട്ടുകൾക്ക് പാട്ടുകള് കേ ക്കുന്നതോടെ ഈ മനുഷ്യന്മാർക്ക് ഭയങ്കര ഇതാന്നാ പറയുന്നെ അതായതെ നമ്മള് ഈ ചെറിയ കോമയിലൊക്കെ കിടക്കുന്നവരെ ഹോസ്പിറ്റലി
ആഹ്
അവർക്ക് പാട്ടുകൾ വെച്ച് കൊടുക്കോന്ന് പറയുന്നകേക്കാം ഡോക്ടർമാര് കാര്യം അവരുടെ ഉള്ളിനുള്ളിൽ ആ ബ്രെയിനെ ഇങ്ങനെ വർക്ക് ചെയ്യാനായിട്ട്
ആഹ് പാട്ടുകൾ ആ ഞാൻ കേട്ടിട്ടുണ്ട് പാട്ടുകൾ വെച്ച് കൊടുക്കും പിന്നെ ഈ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളവര് വന്നിരുന്ന് ബുക്ക് വായിച്ചു കൊടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കഥകള് പറഞ്ഞു കൊടുക്കും
ആഹ് അങ്ങനെയൊക്കെ പറഞ്ഞോടുക്കും അതുവഴി അവർക്ക് നൽ ആഹ് ഒരു റെസ്പോൺസ് കിട്ടും ബ്രെയിനിന് പാട്ടുകളിനി എപ്പോഴും ഏതൊരു സമയതായാലും എങ്ങനെയായാലും ക്ക ഇത്ര ബ്ലെസ്സിങ്സാ
അതാണ് സത്യാണ് ഉം
പാട്ടുകളെ പറ്റി പറയാണെങ്കിൽ കൊറെ പറയാനുണ്ടല്ലേ
ആഹ് സത്യ കൊറെ പറയാന്ണ്ട് അതുവല്ല ആഹ് പണ്ടത്തെ ഇതിൽ അപേക്ഷിച്ച് നോ ക്കുമ്പോ നമുക്ക് സെക്കൻഡുകൾ പോരെ പാട്ടുകൾ എവിടെന്നൊക്കെയാന്നുള്ളത് കിട്ടാൻ എവിടന്നൊക്കെയാണെങ്കിലും ഏത് പാട്ട് വേണേലും
ഗൂഗിൾ പോലത്ത് വലിയ പ്ലാറ്റ്ഫോമിലോട്ട് പാട്ടിന്റെ ഒരു തുമ്പടിച്ചു കൊടുത്താ മതി അന്നേരെ വരും പാട്ടേതാണ്
ഏതിലും ഒരു വരി അടിച്ചു കൊടുത്താമതി
ആഹ്
അല്ലെങ്കി ആ സിനിമ അടിച്ചൊടുത്താലും മതി
ഞാനീ കൂടുതല് പാട്ട് പഴയ പാട്ടുകളൊക്കെ ഈ റീലിനകത്ത് കേട്ടാണ് കേക്കാൻ തുടങ്ങിയതൊക്കെ
ഞാനും അതെ സൈം അവസ്ഥയാണ് ഞാനും ഇങ്ങനെതന്ന കേൾക്കാൻ തുടങ്ങിയത് ആഹ് അല്ല പിന്നെ എനിക്ക് എന്റെ അമ്മയ്ക്ക് പഴയ പാട്ടുകൾ ഇഷ്ടായിരുന്നു അമ്മ കേൾക്കുമായിരുന്നു അങ്ങനെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട് പാട്ടുകൾ ഉ
ആഹ് എന്റെ അമ്മയും കൊറേ എന്റെ അമ്മ പണ്ട് പഴയ പാട്ടിനെ പറ്റി പറയുമ്പോ എനിക്കങ്ങ് ദേഷ്യം ആരുന്നു ഇ കൊറച്ച് നാള് മുമ്പ് വരെ പക്ഷെ ഇപ്പൊ ഇപ്പം അമ്മേടെ അടുത്ത് ചോദിച്ച് ഞാൻ കൊറേ പാട്ടുകൾ കേക്കാറുണ്ട്
ആഹ് ആഹ് പിന്നെ എന്നാ പിന്ന നീ പാട്ടൊക്കെ കേട്ട് ചായയൊക്കെ കുടിച്ച് അവിടിരിക്ക് ഞാൻ പിന്നെ വിളിക്കാം ഉം ശെരി എന്നാ